ഹലോ
ഹലോ
ആഹ കേ പറഞ്ഞോ കേക്കണം ചെയ്യ ഞാൻ പറഞ്ഞത്
ഹലോ ആ ഹലോ
ഹലോ
കേട്ടൂടേ
കേക്ക്ണ്ട് ഇടയ്ക്ക് കേക്കണില്ലേ
ആയ്
ഫുഡ്‌ കഴിച്ചാ
ആ
ആഹ് ഇവടെ വൈ ഫൈ ഫുള്ള് ആണ്
ആ എനിക്ക് ഇപ്പൊ കേൾക്കാവു ഇങ്ങനെ ഇരിക്കിയ
ഫുഡ്‌ കഴിച്ചോ
ഞാൻ കഴിച്ചിട്ടില്ല ഇനിയാ
കുട്ടി ഒർങ്ങ്യ
ഇല്ല അവനെ ഉറക്കണത്രേ അവനെ ഉറക്കിക്കൊണ്ടിരിക്കയാണ് ഞാൻ ഇത്രേം നേരം കളിയായിരുന്നു വീ വീട്ടീന്നൊക്കെ എന്റെ വീ വീട്ടീന്നെല്ലാം വിളിച്ചിട്ട് അവരെടുത്തെല്ലാം വർ വർത്താനം പറഞ്ഞ് കളിച്ച് കളിച്ചിരിക്കാരുന്ന് ഇപ്പൊ ഉറങ്ങുന്നത്
ആ
ആഹ് ഞാൻ വർത്താനം പറഞ്ഞായിരിക്കും മഴ ഇന്നിപ്പം രണ്ടു ദിവസം കൊണ്ടില്ലേ ആഹ് അതുകൊണ്ട് ഇപ്പം ചൂട് ചൂടായി പിന്നേം
ആഹ് ഇവിടൊക്കെ എന്ത് ചൂടായിരുന്നു നല്ല വെയിലായിരുന്നു
ഉം ഇപ്പം രണ്ടു ദിവസം കൊണ്ട് ചൂടുവായി എന്തോ ഒണക്ക് ഇപ്പൊ സാധാരണ ഈ നേരത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാ തണുത്തിട്ട് കയ്യും കാലുമൊന്നും തറേ കുത്താൻ പറ്റത്തില്ല ആ പക്ഷേ ഈ നേര ദേഹത്ത് നല്ല ചൂടുണ്ട് എന്റെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ദേഹ ക്കെ വിയർത്തോണ്ടിരിക്കുന്നു
ഉം
ആഹ് ആഹാരം കഴിച്ചാ
ആഹ് ആഹാരം കഴിച്ച് എല്ലാരും കിടന്ന് ആഹ് പിള്ളേരൊക്കെ ഒർങ്ങി
ഏ ഹസ്ബന്റ് വന്നില്ലേ
ഹസ്ബന്റ് ഇല്ല ആ യു എ യി ലാ
ദുബൈലാ
ആഹ് വഴിലാ
ആഹ് ആഹ് ആഹ് ഈ ഇടക്കൊന്നും വന്നില്ല
ആഹ് ആഗസ്റ്റില് പോയതാണ് ആഗസ്റ്റ് പതിനഞ്ചാംതി ഒരു വർഷം പിന്നെ രണ്ടു മാസം ചെയ്യണം പിന്നെ അപ്പളെ ലീവ്ട്ടും
ഓ അപ്പൊ ഇപ്പൊ അടുത്ത പോയതേ ഉള്ളൂ അല്ലേ
ആ ഞാ ആഗസ്റ്റ് ഒരു മാ ഒരു കൊല്ലാവാനായി
കഴിഞ്ഞ കൊല്ലം പോയതല്ലേ ഓ ശരിയാണ് ഞാൻ ആഹ് ഇങ്ങനെ കണക്കൂട്ടിഓക്കി ഞാൻ ജൂണിന് മുമ്പായിരിക്കും ഓഗസ്റ്റ് ഒന്ന് ഉ ജോല ചെയ്യാം ഏ ജൂണിന് മുമ്പ് ഓഗസ്റ്റ് അതാണ് ചെച്ചപ്പോ ഈ അടുത്ത് പോയതേ ഉള്ളൂ എന്ന്
ഓ ഒരു വസമാണ് ഇപ്പൊ ഈ യുദ്ധത്തിന്റെ പ്രശ്നം കാരണ ഇനിപ്പോ നല്ല മീളും ചെിലപ്പോ കൊറെേ ആൾക്കാാര് പോവാത്തവരുണ്ട് കറക്റ്റ് ടമിൽ പോവാൻ പറ്റാത്താര്യ എണ്ട്
ആ ഇപ്പഴും അവിടെ വേറൊക്കെ നടക്കനാ
ആഹ് ഇപ്പഴ ചെറ്‌ തായിട്ടുണ്ടായിന് അങ്ങനെ പോയി പോണൊക്കെ ഉണ്ടാവും കരി ആ തീമാക്ക രണ്ടാൾക്കാർക്ക ആഹ ആൾക്കാാര് പോണന അവ വിട്ടള്ളൂ അവിടെ ആള് കാണാ എപ്പഴും
ശരിയാ അവിടെ എറെ എറെ ബ്രദറ് ഇപ്പോൊ ന്യൂസിലൻഡില് അപ്പൊ കല്യാണത്തിന്റെ നേരത്തെ വന്നതേ കഴിഞ്ഞ ഡിസംബറില വന്ന ഈ ജനുവരി ഫെബ്രുവരിയില് കല്യാണ വരുന്നേ കല്യാണം കഴിഞ്ഞി ഒരാഴ്ച കയിട്ട് പോവാൻ നിന്നതാ പക്ഷെ പോവാൻ പറ്റില്ല ആഹ വിസ ക്യാൻസലായി ക്യാൻസൽയി പോയി പിന്നെ അവസാനം ഒരു മാസം കഴിഞ്ഞട്ട കല്യാണം കഴിഞ്ഞ ഒരു മാസം വരെ പിന്നെ കഴിഞ്ഞിട്ടാ തിരിച്ചു പോയത് ഈ ഇതിന്റെ ഫ്ലൈറ്റ് ൻ സൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോകുന്നന്ന് പിന്നെയും കിട്ടിയത് ഡയറക്റ്റ് ഫ്ലൈറ്റ്ല്ലേ ഇവിടെന്ന് വേറെ വിദ്യക്കോ ചെന്നിറങ്ങീട്ട് പോ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് ആ കിട്ടിയത് അത ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് എത്തേണ്ടത് ഏർ മൂന്ന ദിവസം കൊണ്ട് എത്തി ആയിന്ന് പറയണട്ട് അവിടെ എന്താ സ്പെഷ്യല്ി ഹലോ
ാ കാച്ച പോയി
വൈഫ് ആ എനിക്ക് കേക്കണണ്ട്
ആഹ
കേക്കണണ്ട് മൊബൈൽ ഡാറ്റ ഓണ ആാക്കിക്കോ
ആഹ് ഒാ കേക്ക പോയിട്ട ഇവിടെന്നും തണ്ടു പറ്റൊന്നുമില്ല അ എവിടെ പോയത്
എനിക്കാ
ആഹ
ഏ എനിക്ക് പറയണ കേക്കല്ല ഞാൻ പറയണ കേട്ടൂടാ
ഇല്ല എന്റെ എടലൊന്നും സംസാരിക്ക
എന്തോ
പ്പ ശരിയായി
അപ്പൊ ശരിയായ സൗണ്ട് ബ്രേക്ക് ആയിട്ടാ കേക്കന്ന്
ഏ ഏഹ് ഹെഡ്സെറ്റ് വെച്ചക്ക അല്ലെങ്കി ചെവീല് വെച്ചിട്ട് കട്ടായി പോണ്ട ച്ച്ട്ട്
ആ എനിക്ക് എന്റെ ഫോണില് ഞാൻ നേരത്തെ ഇത് ഏ ഞാനീ പഠിച്ചോണ്ടിരുന്ന നേരത്തെ നോട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ പെട്ടന്ന് പെട്ടെന്ന് ഈ സ്ക്രീൻ ഓഫ് ആണോണ്ട് ഞാൻ സ്ക്രീൻ ടൈം ഒരു മുപ്പത് മുപ് മുപ്പത് മിൻറ്റത്തേക്ക് ഒരേ കണക്കാക്കി അത് പെട്ടെന്നൊന്നും നമ്മള് ഫോണ് ഓഫ് ആക്കി കഴിഞ്ഞല് പെട്ടന്ന് ഓഫായി പോവാതിരിക്കാൻ വേണ്ടിട്ട് മുപ്പത് മിനിറ്റ് ആക്കിട്ടിരുന്നെ എന്നിട്ട് എന്നെ ആര് വിളിച്ചാല് ഈ ഫോൺ അങ്ങനെ തന്നെ ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ തന്നെ കിടക്കും സ്ക്രീൻ ഓഫ് ആവത്തില്ല എന്റെ ചെവിയും ഉം തലമുടിയെല്ലാം കയറിക്കൊണ്ടിട്ട് ഫോണ് കെട്ടാവും അ ഞാൻ വിചാരിക്കും ഇവര എന്തിനാ കോള് കെട്ടാക്കുന്ന ൻ വർത്താനം പറഞ്ഞൊണ്ടിരിക്ക കോള് കെട്ടാക്കുന്ന എന്തെന്ന് വൃത്തിയായിട്ടോ മനുഷ്യൻ ഇങ്ങനെയൊക്കെയ ഞൻ ആലോചിക്കുന്ന എന്നിട്ട് പിന്നീട് അവര് വീട്ടിൽന്നൊക്കെ വിളിക്ക്പോ അമ്മയ്ക്ക്ന്നെ തെറി പറയന്നെ നേര അവർക്ക് പൊ എന്തോ കേട്ടില്ല ഹലോ കേക്കണണ്ടാ പിന്നെ റേഞ്ച് പോയന്റെ ഹലോ ഹലോ
എന്തോ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്തോ ഭയങ്കര നോയിസ് ഉണ്ട് കേക്കാവോ ഹലോ ഹലോ കേക്കണണ്ടാ കേട്ടോടാ ഹലോ അലോ ലോ ഹലോ കേക്കണില്ലേ നിങ്ങള് പറയണനത് എനിക്
ആ ഹസ്ബൻ ആ
നിങ്ങള് പറയണന്നന്ന് എനിക്ക് വ്യക്തമല്ലല്ലോ എന്തോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ് ഹെഡ്സെറ്റ് വെച്ചേക്കണ എന്തയാ കേക്കണണ്ട ഹലോ ഹലോ കേൾക്കാവോ